ആ കേക്കാ കേക്കാ ഇപ്പ എത്ര നാളായി ജോലി നിർത്തിയിട്ട്
ഞാനിപ്പോ ജോലി നിർത്തി ഒന്നൊന്നര ഞാൻ അവിടെ സ്റ്റോർ ല് നിർത്തിയിട്ടുണ്ടെങ്കിലും വീണ്ടും ഞാന് പോയിട്ടുണ്ടായിരുന്നു അതായത് ഏഹ് സ്റ്റോറിലല്ലാതെ അതേ സ അത് അം കൊറ എന്താ പറയാ ഫീൽഡില് ചെയ്യൂല്ലേ
ആ ആ മനസ്സ്
അപ്പ് അ ടൈം ലിമിറ്റ് റ്റില്ലായിരുന്നു
ഓ ഓ ഓ
ഫീൽഡ് ആകുമ്പോ നമ്മക്ക് ള്ള ഇഷ്ടള്ള ടൈമിന് പോവാം ആ ഇത്ര ടൈമ് കൊണ്ട് ആ അതായത് നമ്മളാ ആ വർക്ക് ഒരു ടാർഗറ്റും കാര്യങ്ങളും ആ ടാർഗറ്റ് നമക്ക് ചെയ്ത് കഴിഞ്ഞാ വീട്ട് പോരാ, ഡെയിലി ഒരു ഇ പ്പോ ഞാൻ ഇപ്പ ഒരു മൂന്നാല് മാസമായിട്ടും പോകുന്നില്ല എനി പഠിത്ത
ഓ അതൊരു എന്ത് സ്ഥാപനമാണത്
ടെലക്കോം ഫീൽഡ് ആണേ
ടെലികോം ഫീൽഡ ആണ് അതിന്നൊക്കെ ഫീൽഡ് വർക്ക് ആഹ മനസ്സിലായി
ഉം
ഉം
ഞാനിപ്പോ ഒറ്റോ ഒമ്പത് പതിനൊന്ന് വർഷത്തോളം ഞാൻ സ്റ്റോറിലായിരുന്നു ഓഫീസിലെ ഫ്രണ്ടിലായിരുന്നു
ശരിക്കും പറഞ്ഞാല് ഞാൻ എന്റെ മനസ്സിൽ ഇപ്പോഴായ എട്ടരക്ക് വരുന്ന കാര്യം അത് വേറെന്നും കൊണ്ടല്ല എട്ടരക്ക് രാവിലെ എട്ട് മണിക്ക് പോയിട്ട് രാത്രി എട്ടരക്ക് വരാന്ന് തു എത്ര സമയമാണ്
അതുകൊണ്ട് വേറ ഒരു കാര്യോ നടക്കൂല വീട്ടിൽ
അതാണ് ഞാന ആലോിക്കണ ഇപ്പൊ നമ്മളൊക്കെ എവിടെ ഇവിടെ ഞാന് ഹ ഒരു മെഡിക്കൽ ഫീൽഡിൽ കോഴ്സ് ചെയ്തിരുന്നു അപ്പൊ ഈ കോഴ്സ് ചെയ്യുമ്പ എന്ന് പറയുമ്പോ രാവിലെ അതായത് കോഴ്സ് ആണെങ്കിലും നമ്മള് ശരിക്കും പറഞ്ഞ ജോലി തന്നെയാണ് ചെയ്തൊണ്ടിരുന്നത് കാശില്ലാതെ ജോലി ചെയ്യണം അതായത് നമ്മൾ ടെ ഒരു പരിപാടി ഗവൺമെന്റ് കോഴ്സ് ആണ് നമുക്ക് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട് പക്ഷെ നമ്മള് പഠിക്കാണോന്ന് വച്ചാൽ പഠിക്കയാണെന്ന് പറയാൻ വേണം നിങ്ങള്ൾ പഠിക്കുകയാണോന്ന് ചോച്ചാൽ അല്ല ജോലിയാണെന്ന് പറയേണ്ട അവസ്ഥയാണ് അങ്ങനെയ നടന്ന് നമ്മളുടെ കാര്യങ്ങള് അപ്പൊ നമ്മൾത് കറക്റ്റ് ടൈമിംഗ ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ വേണം ഒമ്പത് മണിക്കൂർ നമ്മൾ സാധാരണ ഡ്യൂട്ടി ല വർക്ക് ചെയ്യണ സമയണ്ടല്ലോ ഒമ്പത് മണിക്കൂർ അത് കൃത്യായിട്ട് നമ്മള്വ്ടെ ചെയ്യണം അപ്പംന്ന്റയുമ്പോ രാവിലെ ഏഴ്മണിക്ക് ക്ക് നമ്മളവിടെ ചെല്ലണം ഏഴ്മണിയല്ല എട്ട് മണിക്ക് നമ്മള് കറക്റ്റ് സ്റ്റാർട്ടെയ്യണം നമ്മളവിടെ ഹ് അഞ്ച് മണിക്കാണ് നമ്മള് പോരൊള്ളൂ അപ്പൊ ഇത്ര സമയം തന്നെ ഇരിക്കുമ്പോ തന്നെ നമ്മള് പിന്നെ പോയി വരാനൊരു ഒരു മണിക്കൂറ് അങ്ങ് ആ ഒ ഒ ഒ ഒരു സൈഡ് ഒരു മണിക്കൂറ് രാവിലെ പോവുമ്പോ ഒരു മണിക്കൂറ് വരുംബോ അങ്ങനെ അതത്രേ ഉള്ളൂ എന്നിട്ട്ന്നെ നമുക്ക് ഭയങ്കര മടുപ്പായിരുന്നു ഈ പോയി വരുമ്പം ഉള്ള ബുദ്ധിമുട്ടേള് അപ്പൊ ഞാനാലോയ് ക്കാണ് ഈ എട്ടര ടു എട്ടര എന്നൊക്കെ പറയുമ്പം എങ്ങനെ ഇരിക്കുംന്ന് ഞാൻ ആലോയ്ക്കാണ് ത്രഉ നമ്മള് ഓഹ്
ഒരു ദിവസം പന്ത്രണ്ട് മണിക്കൂറും
ആ പന്ത്രണ്ട് മണിക്കൂറ് അതും ബസ് യാത്രന്നെല്ലേ
അതെ
എങ്ങനെ സാധികുംന്നാണ് അതും വീട്ടിലെ പണി
ആ ഇണ്ട് പക്ഷെ അന്നൊക്കെന്ന്ച്ചാല് നമ്മളിപ്പോ തറവാട്ടിലൊക്കെ ആയുള്ള സമയത്ത് അതെ അമ്മച്ചി നോക്കും ഇല്ലാത്ത ടൈമില്
ആഹ്
നമ്മള് നേരത്തെ അരി വിട്ട് പോ അല്ലേ അതായത് ഇപ്പോ പണി കഴിഞ്ഞിട്ടില്ലേ ലും ചോയിക്കാനും പറയാനോ ആളില്ലല്ലോ ആളില്ലല്ലോ
ഓആ ആള് ആ ആള് മറ്റേ ഉം ഭർത്താവിന്റെ ഉമ്മ കൊഴപ്പുല്ലല്ലേ ആള്
എങ്ങനെയാ
ഭർത്താവിന്റെമ്മ ആള് കുഴപ്പൊന്നുല്ലലെ സപ്പോർട്ടാണ്
ഉം ഓ ജോലിക്ക് പോകുന്നതിന് ഇബരാരു ഇപ്പം പ്രശ്നൊന്നുല്ല
ആഹ് അതൊന്നും കൊഴപ്പല്ല ഉം
പ്പോട്ടേന്ന് വെച്ചാല് ഉം പിള്ളേ പിള്ളേരെ നോക്കുന്നൊക്കെ അവരല്ലേ
ആ അല്ല അത് പ്പ രാവിലെ ഇപ്പൊ ജോലിക്കൊക്കെ പോവുമ്പോ വീട്ടില് പണികളൊക്കെ രാവിലെ എണീറ്റ് ചെയ്യേണ്ടി വരൊ അപ്പം
അ കംപ്ലീറ്റ് ഒന്നും ചെയ്യില്ല നമുക്ക് പറ്റുന്ന
പറ്റാ മതി അത്ര മതി വേറെ ആരുല്ല അപ്പ വീട്ടില് അനിയൻ ന്റെ ഭാര്യമാരോ അങ്ങനെ
ഞാന് പോയ ഞാവിടെ നിന്നസ സമയത്ത് ഇല്ലായിരുന്നു പിന്നെ കൊറച്ച് കൈഞ്ഞ് ആഹ് അവിടെക്കന്നെ വന്നോ
ആ ആര് അനിയന്റെ വൈഫ് പൊ വന്നു
ആ ഹ പിന്നെ അവര് വന്ന് കഴിഞ്ഞപ്പോ ഒരു പ്രശ്നായി
ആഹ് ശരി അതിൻസോ
അതായത് നമ്മള് ജോലിക്ക് പോകാ അവര് വീട്ടില്ക്ക അപ്പ പണി അങ്ങനെ ഇങ്ങനെന്ന് പറഞ്ഞിട്ട് അതിന് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു ആ അല്ലേലും ഉമ്മ അല്ലേലും ഉമ്മക്ക് പ്രശ്നല്ല നമ്മള് പോയിക്കഴിഞ്ഞപ്പോ ഞാന് അലക് എനക്കില്ലത് കട്ടിന്റെ അടിയിലെ ൊ ക്കെ മാറ്റിവച്ചാൽ പോലും എടുത്ത് അലക്കിടും വരുമ്പോതിനൊക്കെ ചെയ്ത് വെക്കും ആ അതൊക്കെ ചെയ്യും അപ്പൊ അതൊ- മറ്റൊക്ക്‌ ഇപ്പ പ്രശ്നായിരുന്നു അനിയന്റെ വൈഫിനെ അവള് വീട്ടില് കച്ചറണ്ടാക്കി അങ്ങനെ ഞങ്ങള് വീട് മാറി ഓള് എന്നും കച്ചറണ്ടാക്കും അപ്പൊ ഞൻ ഞാൻ എന്ത് ചെയ്തു നമുക്ക് വീട് മാ - അപ്പോന്ന് പറഞ്ഞൽ കാരണം ആരും ഇല്ലാത്തോണ്ടാണ് അങ്ങോട്- പോയത്
ആഹ് ആഹ് ആ ഹ് അഹ് ശരിയാണ് ആഹ്
പിന്നെ അങ്ങനെ ജോലിക്ക് ഒരാള് പോകും ഒരാൾ നിക്കുയും ചെയ്യുമ്പോ പ്രശ്നം വരുല്ലോ ഏതൊരു വീട്ടിലും ഉണ്ടാവല്ലോ
അതെ അതെ പോവാണെങ്കിൽ രണ്ടുപേരും പോണം. എന്നാല് പിന്നെ അല്ല പോകുന്നതിന് ശരിക്കും പറഞ്ഞാല്. പോവായിരുന്നു ആർക്കും ഇപ്പൊ എന്തെങ്കിലും. ഇപ്പൊ വിദ്യാഭ്യാസം ഉണ്ടാവൂല്ലായിരിക്കും. തയ്യലും ജോലിക്കൊക്കെ പോണായിരുന്നു ഉം ഉം ജോലിക്ക് പോണെനാണ് നല്ലത് പിന്നെ എന്താവെച്ചാൽ.
പക്ഷെ അന്ന് അവൾക്ക് ചെറിയ കൊച്ചായിരുന്നു.
ആഹ് അതുകൊണ്ടായിരിക്കും
ഉം അപ്പോ പിന്നെ ഏഹ്. അതൊക്കെ കൊറെ. കൊറെ അങ്ങനെ ഇങ്ങനെ ഒക്കെ ഞാൻ പിന്നെ. ആഹ് ഭാഗത്തേക്കൊന്നും മൈൻഡ് ചെയ്യൂല ഞാൻ. കാണുന്നു പോലുമില്ല രാവിലെ നേരത്തെ ഇറങ്ങി പോകലും. പണി തീർത്ത് വേഗം ഇറങ്ങിപ്പോകും, രാത്രി കയറി വന്ന വരുമ്പോത്തന് അവര്. കെടന്നാെറങ്ങീട്ട്ണ്ടാവും അവൾക്ക് ഏഴ് മണ്യാവുമ്പോത് ഫുഡ് കയ്ച്ച്ട്ട് കേറി കെടന്നൊറങ്ങണം അതോണ്ട് ആഹ് അവളൊറങ്ങും അവക്ക് രാ നേർത്തെ ഞാം പന്ത്രണ്ടണി ഒര് മണ്യാവ്‌മ്പളാ കെടന്നൊറ്ങ്ങല് അവള് പ കറക്റ്റ് ഏഴ് മണിയാവ് ഓക്കെറ്ങ്ങും
ഓഹ് അതും ഈ കാലത്തോ
അതോ അവള് അദ്യേ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന സമയത്തേപറയും ഓക്ക് ആ സമയത്ത് കെ ഉറങ്ങി ശീലാണ്.
ശെരിയാണ് ആ നേരെ ഉറങ്ങണംന്നാണ് ശരി. പക്ഷെ നടക്കണ്ടേ നമ്മളെക്കൊണ്ടൊക്കെ നടക്കൂല അതന്നെ
ഞാന് അലക്കലൊക്കെ രാത്രി വന്നിട്ട്
ആ അതാ ഞാൻപ്പ ഇനി അടുത്ത മാസം തൊട്ട് ജോലിക്ക് പോകുമ്പം
അ അപ്പ പ്രശ്നില്ല ആ പിള്ളേര് സ്കൂളിൽ പോയി കഴിഞാല് ടൈം ആവുമ്പോത്തനും
ആ അല്ല എട്ടരയാവൂല അവര് അപ്പൊ എത്ര മണിയൊക്കെയാകുമ്പോ
അല്ല എട്ടരവൂല ഞാന് ഇതേ പോണ സ്റ്റോറില് കേറുന്നില്ല. ആ
ഇല്ല ഇല്ല ഇല്ല ഞാന് വേറെ സ്റ്റോറിലുള്ള പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ചെയ്യും വർക്ക് കെ അപ്പൊ ഞാൻ എനിക്കൊരീസം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല
ആ കൊണ്ടന്നട്ടില്ല
അങ്ങനെയൊരിതൊണ്ട്.
പിന്നെന്താണ് അപ്പൊ ഇന്ന് ഇന്ന് വീട്ടില് ഞായറാഴ്ചായിട്ട് എന്താണ് സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കിയോ. ഒന്നൂല്ല
ള്ളത് ഇന്ന് സാധാരണ എന്തെങ്കിലും ഉണ്ടാവേണ്ടത് ഞാൻ വെച്ചത് പരിപ്പ് കറിയും ഏ ചീരല്ലേ നമ്മള മറ്റേ ചോപ്പ് ചീര പച്ചച്ചീരല്ല പച്ചച്ചീര. ആ ചീര ഇട്ടട്ട് അതും കൂടെ മിക്സ് ചെയ്ത്
ആഹഹ ആ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ടോ വീട്ടില്.
ഇണ്ടാക്കുകൊക്കെ ചെയ്യും ഇന്ന ആരുും ഇല്ല ഞാൻ മാത്രേ ഉള്ളരുന്നു അപ്പൊ അത് പരിപ്പ് കറിയും ഹ എന്താ മത്തില്ലേ
ആ ആ ഓ മീനൊക്കെ കിട്ടുന്നുണ്ടല്ലേ പെട്രോളിംഗ ഒക്കെ കണ്ട് മീനൊക്കെ വളരെ കുറവും.
മീൻ ഭയങ്കര വിലയാണെ
ആഹ അതന്നെ ഭയങ്കര വെലയാണ്
ഇപ്പ അതിന് കൂടുതൽ നമ്മള് മീ
ഞങ്ങൾക്കിവിടെ മീന് കിട്ടുന്ന സ്ഥലാണ് നല്ലോണ്ണം മീൻ കിട്ടും അതുകൊണ്ട് പിന്നെ ഏ എങ്ങനെ പോയാലും മീന്ണ്ടാവും ആ പൈസ ഒരു അതായത് പഴയ ആ എപ്പേലും ത്തിരി കാശ് കൂടിയിട്ടുണ്ട് എങ്കിലും ആ മേടിക്കാനൊക്കെ പറ്റും ഉണ്ടാവും ഇന എങ്ങനെ പോയാലും ഉണ്ടാവാതെ ഒരവസ്ഥ വരാറില്ല. ഇന്ന് പക്ഷെ ഇന്ന് ന്ന് ബീഫായിരുന്നു. ബീഫ് ബിരിയാണിയിരുന്നു ഇന്ന്
ആഹ
ഉ എന്നൊക്കെ സ്പെഷ്യൽ ആയിരുന്നു ആഹ സ്പെഷ്യലായിട്ടും. മിക്ക സണ്ടേൽ എന്തെങ്കിലുമൊക്ക ഇറച്ചിയൊക്കെ ഉണ്ടാവും ഉം ഇപ്പൊ കൊറച്ചായി ആയിട്ട്
പക്ഷെ ഇവിടെ ബീഫ് നോടൊന്നും പിള്ളേർക്കൊന്നും
ഓ ഞങ്ങക്കും വലിയ താല്പര്യൊന്നുല്ല ഞങ്ങക്ക് ചിക്കനാണ് ഇഷ്ടം പിന്നെ ബീഫ് നമ്മുടെയീടെ ഇരുന്നിരുന്ന ബീഫാണ് അങ്ങനെ
നോടാണ് താല്പര്യം. ബീഫ് വല്യ ഒര് ഇന് ഇല്ല
ആഹ അത തന്നെ കിട്ടും തിന്നുന്നല്ലാതെ എനിക്കും വല്യ താല്പര്യം ബീഫ് ലെ സ്
ആണുങ്ങൾക്ക് അതായത് അവരുടെ ഉ വീട്ടിലെ അമ്മച്ചി നന്നായിട്ട് ബീഫ് ഉണ്ടാക്കും അപ്പം ച്ച്ണ്ടാക്കി കഴിഞ്ഞാല് മൂപ്പരെ വിളിക്കും മൂപ്പര് പോയി കയിക്കും. അവര്ണ്ടാക്കുന്നാ ഒര് ടേസ്റ്റ് ഞാ ണ്ടാക്കിയാ കിട്ടില്ല
ആ അത് ശരിയായിരിക്കും ഓരോരുത്തർ ഓരോ കാര്യങ്ങളിലൊക്കെ അടിപൊളിട്ട് ചെയ്യൂലോ ബീഫ് ചെലര അത് ഇതുപോലെയാണ് നല്ല എന്റെ ഭർത്താവ് അത്യാവശ്യം അത് ഒരു വേറെ ടൈപ്പ് ഇതാണ് നന്നായിട്ടുണ്ടാക്കും നല്ല ടേസ്റ്റാണ്
സാധാരണ ണ്ടാക്കുന്ന ബീഫിന് വേറെ ടേസ്റ്റാണ് കാരണം നമ്മൾ നെയ്യൊന്നും അധികം കളയു തില ഒരുപാട് അങ്ങനെ ള്ളത് ഒഴവാക്കുക എന്നല്ലാതെ കൊറച്ചൊക്കെ വെച്ചിട്ടാണ് ബീഫൊക്കെ വെക്കാം പക്ഷെ ചറ്റേന്റെ വീട്ടുകാരന്ന് പറഞ്ഞാല് ഒരു കഷ്ണം നെയ് പോലും അതിനകത്ത് ഉണ്ടാവൂല്ല
അപ്പൊ ശരിക്കും പറഞ്ഞ ടേസ്റ്റ് കുറേല്ലേ ചെയ്യ
ഉ അവര് എന് വേറെ അതുകൊണ്ട് നല്ലോണംലർന്ന് കിട്ടും വെള്ളം ഒട്ടുംണ്ടാവില്ല ആ ഒരു മ നമ്മള എന്ന് പറഞ്ഞാൽ ഇരക്കടക്ക് ചൂടാക്കിയാലെ കും കിക്കാൻ പറ്റുള്ളൂ ഇവർക്ക്പ്രശ്നല്ല
ആഹ ത് നമ്മ ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെയാണ് അത്ര നെയ് നെയം മാക്സിമം കളഞ്ഞിട്ടാണ് വെക്കാറ് നെയ ഒരു നെയ പരമാവധി കളയുന്നത്ര കളഞ്ഞിട്ട് ഇല്ലാതെയാണ് വെക്കണം പക്ഷെ എനിക്ക് പക്ഷത്തെ എനിക്ക് പക്ഷെ നെയ്യ ഉള്ളതിനന് സ്റ്റ് തോന്നീട്ടുള്ളത് രണ്ടുനീ പറഞ്ഞ് രണ്ടുന അ
പക്ഷെ അത് രണ്ടും രണ്ട ടേസ്റ്റ് ആണ് ഇവര് തേങ്ങത്തൊക്കെ ഇട്ടിട്ട് വേറരു ലെവലിലാണ് ഇരു
ആഹ മനസ്സിലായി എനിക്കൊന്നിന ഇവിടെ ഇണ്ടാക്കുന്ന പോലെയിരിക്കും ആ തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ട് അതുപോലെ പിന്നെ എന്റെ ആ ഭർത്താവിന് ആ കുറച്ച് നാളായിട്ട് ഒരു ഹോട്ടല ഉണ്ടായിരുന്നു അപ്പൊ അവിടെ വെക്കുന്ന കുക്കും വളരെ നന്നായിട്ട് ബീഫിന്റെ ഫ്രൈ നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ആൾ വെക്കണം കറുത്ത കളറിൽ നല്ല ബ
അതെ അതെ അങ്ങനെയാണ് ഇവര്ണ്ടാക്കുക ഇവർന്ത് ചെയ്യുന്നു കട്ടൻചായ കുടിക്കുമ്പോ ബീഫ് കൈക്കും പെറുക്കി തിന്നും നമ്മൾ സാധാരണ ചെയ്യൂ ല്ലല്ല അങ്ങനെ ഇവര് അതായത് അമ്മച്ചി വെ കുന്ന ബീഫ് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ്
ല അതീപ്പ ആ നിക്കും അത് ശരി ആണ് അതീ നെയ് ഇല്ലാത്തോണ്ട്
ആ
നല്ല ഇറച്ചി നോക്കി വേടിച്ചിട്ട് അതങ്ങനെ ചെയ്യുന്ന കൊണ്ടാണ് നല്ല വന്നത് ഒത്തിരി പണി ണ്ട് നല്ല വെളി ച്ചെണ്ണ ഒഴിച്ചത് വറ്റിച്ചെടുക്കാനായിട്ട് ആ അങ്ങനെ കറുത്ത കളർല് വരാന ഇട്ട്
ഒരു പ്രത്യേക ടേസ്റ്റ് ആയിട്ട് കിട്ടും
പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ഈ ഞാൻ പറഞ്ഞ കു കുക്ക് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ മസാലപ്പൊടിയൊക്കെ ഇട്ട് വളരെ ഭയങ്കര ടേസ്റ്റ് ആണ് ണ്ടാ ആ ഇപ്പ കുറച്ച് നാളായി കഴിച്ചിട്ട് ടങ്ങാനും കഴിക്കാൻ ഭാഗ്യം ഉ ഉണ്ടായ കഴിക്കാം ഉം
എടാ എന്നാ ഞാൻ വെക്കട്ടെ കെട്ടോന് എണീറ്റി ഉറങ്ങിയായിരുന്നു ഞാൻ ചായ കൊടുക്കട്ടെ ഓക്കെ താങ്ക് യു